ഹലോ
ഹലോ എന്തൊക്കെണ്ട് വിശേഷം?
എന്താ ആ ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങനെ ഫോണില്ങ്ങനെ ഇൻ സ്റ്റഗ്രാമും നോക്കിയിരിക്കേന്നു
അതെ
ആഹ് ഇങ്ങള് ഇങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചോ?
ഓഹ് ഭക്ഷണം കഴിച്ചു
ആ നിനക്കെന്താണ് ഇന്ന് ഭക്ഷണം
ഇന്ന് മി മീൻകറിയാണ്
ഓഹോ
ഉം
ഉം എന്ത് മീന കിട്ടിയത്
ഇന്ന് മത്തി
ആഹ ഫ്രൈ ഒന്നും ചെയ്ത്
മത്തി ഓ മത്തി കറിയും ഫ്രൈയും ചെയ്തു പയറുപ്പേരി
ഓ
ഒക്കെ ഇണ്ടായിരുന്നു
ഉ നല്ല ഭക്ഷണ ആണല്ലോ
ഓ
മ്മ്
എന്താ നിങ്ങളെ അവിടെ കുടുംബശ്രീ ഉണ്ടോ ഉള്ള ആളാണോ
അതെ ഞാൻ ഞാൻ കുടുംബശ്രീയിലെ സെക്രട്ടറിയാണ്
അതെ ഈ കുടുംബശ്രീ തുടങ്ങാൻ എന്താ നമ്മള് ചെയ്യേണ്ട് എങ്ങനെയാണ് തുടങ്ങണ്ടെ
ആ അത് ആ നിങ്ങൾക്ക് ഇങ്ങനെ രൂപീകരിക്കാനാണോ ആ അങ്ങനെയാണെങ്കില് നമ്മളിപ്പോ ഒരു കുടുംബശ്രീയില് ഇരുപത് അംഗങ്ങളെ വരെ ചേർത്താം അതിലേറെ പാടില്ല അപ്പൊ എന്താ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എ ഡി എസ് ഉണ്ടാവും ഇതിന്റെക്കെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരു ഉണ്ടാവില്ലേ നിങ്ങൾ അടുത്ത് എവിടേലും വേറെ കുടുംബശ്രീ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരോട് ചോദിച്ചു നോക്കിയാൽ മതി ന്ന ട്ട് ഓരോട് ഇങ്ങനെ കാര്യങ്ങള് പറയാ അപ്പ ഓൽ പറയും നിങ്ങള് ചു റ്റുവട്ടത്തുള്ള സ്ത്രീകൾ മാത്ര പാടുള്ളൂ ഓരോതാക്കിയാണ്ട്
അപ്പൊ ഈ വയസിന്റെ കണക്കുണ്ടോ
ഏയ് വയസ്സൊന്നും വിഷയല്ല ശെ പതിനെട്ട് വയസ് ന് മേലെ ആവണം ന്നെറ്റെണ്ട് തോന്നുന്നുണ്ട് അതിന്റെ താഴെ ഇള്ളോൽക്കും ന്തോ ബാലസംഘോ അങ്ങനെ എന്തോ ഉണ്ട് അപ്പൊ നല്ലൊരു ഇതാണ് സ്ത്രീകൾക്ക് കുടുംബശ്രീല് ഒരു അംഗാവാൻ പറ്റാ ന്നുള്ളത് നമ്മളെ എന്താ നമ്മുക്ക് കിട്ടണ പൈസന്ന് കൊറച്ചെങ്കിലും ആ സേവനം നമ്മുക്കൊരു സേവിങ്സ് ആയിട്ടൊക്കെ നാളെന്തേലോക്കെ പ ട്ടന്നു ആവശ്യം വരാണെങ്കിലൊക്കെ നമ്മൾ പൈസ സമ്പാദിച്ചു വെച്ചാല് നല്ലതല്ലേ ഇപ്പം കുടുംബശ്രീന്റെ കീഴിൽ കുറെ എന്താ ബിസിനസ്സ് തോടങ്ങാൻ പറ്റിയ കുറെ തുണ്ട് മാർഗങ്ങൾ വരുന്നുണ്ട് പിന്നെ ലോണ ന്നെ നമു ക്ക് കിട്ടും വീട് ആവശ്യത്തിനും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലോക്കെ സംരംഭം തോടങ്ങാനൊക്കെ ലോണ് കിട്ടും
സ്വയം തൊയിലിനൊക്കെ കിട്ടോ
ആഹ് സ്വയം തൊഴിലിന് കിട്ടും
അതെ പലിശൊക്കെ ങ്ങനെ വരാവലെ
ആ അത് സാധാ മ്മള് ലോൺ ടുക്കാന്നുണ്ടെങ്കിൽ ഇതില് തന്നെ പലതരം ലോണുകളുണ്ട് ഇപ്പൊ ഞങ്ങളെയിലിപ്പ ലിങ്കേജ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ മ്മളെ എന്താ ലിംഗേജ പറഞ്ഞ മൊത്തത്തിലുള്ളത് പതിനെ ട്ട ഗങ്ങൾ അല ഇരുപത് അംഗങ്ങൾക് ള്ള ലോണാണ്
അതെ
നമ്മൾ സമ്പാദ്യ ഇപ്പൊ ഒരു ഇരുപതിനായിരം രൂപങ്ങളെ സമ്പാദ്യം ആയിണ്ടെങ്കിൽ അതിന്റെ മൂന്നരട്ടി ലോണ് നമുക്ക് കിട്ടും. അപ്പം എന്താ അതിന് പലിശ കൊറവാണ്. ഏ പക്ഷെ ലിങ്കേജിന് പലിശ കൂടുതലാണ് ഈസ് ഈ ലോണിന് അപേക്ഷിച്ച് പിന്നെ ഞങ്ങളേലൊക്കെ ഈ ഏ പുതിയൊരു ലോൺ ഇപ്പൊ തുടങ്ങിണ്ട്. എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മളെ ഈ കുടുംബശ്രീമായി കണക്ട് യ്താണ്ട് അത് നല്ല രോ പത്ത് ലക്ഷം വരേക്കെ അഞ്ച് ലക്ഷം, പത്ത് ലക്ഷം വരേക്കെ ഒരാക്ക് എടുക്കാൻ പറ്റിയ ലോണ് ഇപ്പ ഇന്നലെപ്പം നമ്മള് അ ആ നമുക്ക് ഇന്നലെ അപ്പ അതിന്റെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടായി ഞാൻ എടുത്തില്ല എന്റെല് കൊറെ അംഗങ്ങൾ ഇട്ത്ത്ണ്ട്.
അതെ അതിനൊക്കെ ആധാരം എന്തേലും വെക്ക അങ്ങനെ എന്തെലും വാണോ അതോ?
ഇല്ല നമ്മൾ ഈ പാസ് ബുക്ക്ല്ള്ള പതിനെട്ട് അംഗങ്ങൾ അല്ലെ ഇരുപത് അംഗങ്ങള് വേണം. ഇരുപത് അംഗങ്ങളെ പേരും ഒപ്പ് മാത്രം മതി ഇപ്പ ഡിജിറ്റലൈസ്ഡ് ചെയ്തപ്പോ ഒപ്പിന്റെ ആവശ്യല്ല ഓലെ പ്രൂഫ് മതി അതായത് ആധാർ, ഐ ഡി കാർഡ് അത് നമ്മക്ക് പെട്ടെന്ന് വീടാവശ്യത്തിനൊക്കെ ഭയങ്കരായിട്ട് ഉപകാരപ്പെടും. നമ്മള്പ്പോ വീട് പണി ഒറ്റക്ക് തൊടങ്ങാണ് ന്ന്ണ്ടെങ്കിൽ അഞ്ച് ലക്ഷം വരെ കിട്ട്ണ്ടല്ലോ നമ്മളിപ്പോ കൊറേ പേര് അത് എടുത്തുണ്ട്.
അതെ വ വലിശ അങ്ങനെ വരുന്നാവലോതിന്?
അത് നമ്മളെ ലിംഗേ ലിംഗേജ്ന്റെലേറെ കൊറച്ച് കൂടുതലാ. ഏഴ് ശതമാനക്കെയാണ് ലിംഗേജിന് പറഞ്ഞേ കേട്ട്ണ്ട്. നമ്മളിപ്പ അതൊന്നും എട്ക്കാത്തോണ്ട് അതിനെ പറ്റി ഇങ്ങനെ ഡീറ്റെയിലായിട്ട് അറിയില്ല. പക്ഷെ അഹ് നമ്മളേല്ള്ള മ അംഗങ്ങള് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവാണ്. അത് പത്തോ പന്ത്രണ്ടോറ്റെ ഇണ്ട് ശതമാനം നിരക്ക്.
അതെ അപ്പ നമ്മള് ഇഞ്ഞിപ്പ തൊടങ്ങണങ്കി നമ്മള് പഞ്ചായത്തിൽ പോയി എഡീസ് റൂമിൽ പോയിട്ട് ചോദിച്ചാൽ മതിയാവുല്ലേ?
ആ ആ അപ്പ അയിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം എന്തായാലും ന ഏ ഇങ്ങളെ ചുറ്റുവട്ടത്തെ എങ്ങനെ? താല്പര്യള്ള കൊറെ പേര് വേണം മിനിമം ഒരു അഞ്ച് ആറേ ആറ ആറാണെങ്കിലും ആറ് പേരെങ്കിലും വാണം
അതെ ആൾക്കാര്ണ്ട് ഇവടെ പുതിയ ഇവടെ പുതിയ താമസക്കാരായതോണ്ടേ. കൊറേ മെമ്പേഴ്സ്ണ്ട് കൂടാൻ
ഉം ഇപ്പ തന്നെ നമ്മള ഏ കുടുംബശ്രീന്റെ കീഴിലന്നെ ഈ ചെറിയ അച്ചാറ് പിന്നെന്താ? പപ്പടം പോലുള്ള സാധനങ്ങളൊക്കെ തമുക്ക് വിൽപ്പന നടത്താ. അയിന്ള്ള ഒരു സംവിധാനോം നമ്മളെ കുടുംബശ്രീ ഇപ്പൊ കൊണ്ടുവന്ന്ണ്ട്.
അതെ സ്ത്രീകൾക്കൊരു തൊഴിലുമാവുംല്ലേ?
ആ സ്ത്രീകൾക്ക് വീട്ടിലിക്കുന്ന സ്ത്രീകകക്ക് നല്ലൊരു എന്താ മേഖലയാണ് ഈ കുടുംബശ്രീ.
അതെ
പൊറത്തറങ്ങാനുള്ളരു
ഇപ്പ എന്താ ലൈഫിൽ എന്താ വീട് കിട്ടണങ്കിലും കുടുംബശ്രീൽ അംഗ ആവണം അങ്ങനെയൊക്കെ ഓരോ ഇത്ണ്ട് തോന്ന.
ഇണ്ടോ? അത് ഞാൻ അറിഞ്ഞിട്ടില്ല.
അതെ നമ്മള് എന്ത് എന്ത് എഴുതി കൊടുക്കണോ കുടുംബശ്രീയില അംഗമാണോന്ന് ചോദി
ആണോ ആ ആ എന്ന ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല.
മുന്നോട്ട് പോവാൻ പറ്റില്ല.
ഓ അപ്പം എന്തായാലും കുടുംബശ്രീ കൂടിക്കോളി. നമ്മൾ രൂപീകരിക്കുന്നതാണ് രൂപീകരിച്ച നമ്മള് അത് രണ്ട് വിധം ഉണ്ട്. അതിന് മെയിന ആയിട്ട് രണ്ടാള് നിക്കണം ഇപ്പൊ സെക്രട്ടറി പ്രസിഡന്റ് പറഞ്ഞ്ങ്ങണ്ട്.
ആഹ
എന്താ രണ്ടാള് വേണം ഓരോണ് ഇതെല്ലാം കൈകാര്യം ചെയ്ത് ബാക്കിയുള്ള പതിനെട്ട് ആൾക്കാര്. പതിനെട്ട് പേരും എന്താ ഓലോ കാര്യങ്ങളും ഓലെ ബുക്കും കാര്യങ്ങളൊക്കെ. നിയന്ത്രിക്കുന്നതും ഒലെ ഇതാക്കുന്നതുംക്കെ ഈ സെക്രട്ടറിയും പ്രസിഡന്റ് ആയിരിക്കും.
അതെ ഓരോ വീടുകളിൽ വെച്ചിട്ടാനോ ഇത് നടക്ക. മാസത്തിലോ അതോ ആഴ്ചകളിലോ? ആഴ്ചകള്ളിലണ്ല്ലേ.
ആഹ അത് എന്താ ആഴ്ചയില്. കുടുംബശ്രീ ഒരു പറയല്ലേ എ ഡി എസ്മാർ പറയല്ലോ ഓരോ വീട്ടിൽ നിന്നും ചെയ്യണെന്നാണ്. കൂടണം എന്നാണ് നമുക്കിപ്പം ചില വീടുകളിൽ കൂടുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും പരിപാടികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലെ ഒരു വീട്ടിൽ നിന്ന് മാത്രം ചെയ്യുള്ളൂ രോഗികളുടെ വീട്ടിലാണെങ്കിലൊന്നും. കുടുംബശ്രീ കൂടണ്ട എന്നാ പറയല്.
അതെ
ഓ
പിന്നെ എന്താൽക്കൂന്ന് എന്ത തന്നെഈ പേര് കണ്ടെത്തും വേണം അങ്ങനെയൊക്കെൊണ്ട് തോന്നൂലേ
ആഹ ആ നല്ലൊരു പേര് വേണം. ആദ്യം വേണ്ടത് നല്ലൊരു പേരാണ് എന്നിട്ട് ആ പേര് നല്ല എല്ലാവർക്കും പറയാൻ കഴിയാത്തക്കെ വിധത്തിലുള്ളൊരു പേരായിരിക്കണം. ചെറിയ പേരുകൾ വല്ല അങ്ങനെയൊക്കെ പാടുള്ളൂ.
അതെ നമ്മളെ ഗവൺമെന്റി അംഗീകൃതമായ ബാങ്കുകളിൽലെകരം അല്ലേ ഇത്.
ആഹ ആഹ് ഉദാഹരണത്തിന് ഇപ്പം. കേരള ഗ്രാമീണ ബാങ്ക്. കാനറ ബാങ്ക്. ഒക്കെ അതില് പെട്ടതാണ്. പ്രൈവറ്റ് ബാങ്കുകൾ പറ്റൂല.
ആഹ
ഓ
എന്നിട്ട് മാസത്തിലാണോ ഞമ്മെ സമ്പാദ്യ പൈസൊക്കെ അവിടെ കൊണ്ട അതോ ഈ ആഴ്ച കൂടുന്ന ആഴ്ച തന്നെ കൊണ്ടോയിടണോ?
ആ അത് ഇല്ല ഇപ്പം ഒരു മാസന്ന് പറയുന്നത് നാലാഴ്ചയല്ലേ. അപ്പേ ആ നാലാഴ്ചയിലും കൂടിയത് നമ്മള്. ആ ഒരു ബുക്ക് രണ്ട് ബുക്ക് ഉണ്ടാവും. ഒന്ന് നമ്മൾ കൂടി അന്നത്തെ വിവരങ്ങൾ എഴുതാനും. അതിന് മിനോട്സ് ബുക്ക് എന്ന് പറയും. പിന്നെ നമ്മള് ബുക്ക് ഉണ്ട്. അതായത് കണക്കുകൾ എത്ര തന്നും. ഇപ്പൊ ലോൺ എടുത്ത വ്യക്തിയാണെങ്കിൽ ലോൺ എത്ര തന്നു. സമ്പാദ്യം കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ സമ്പാദ്യം അതിനായിട്ടൊരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേര് രജിസ്റ്റർ എന്നാണ്. അപ്പേ അതില് എല്ലാ ആഴ്ചത്തതും എഴുതിയിട്ട് നാലാഴ്ചയുടെ. നാലാഴ്ച ഉണ്ടാവില്ലോ ആ നാലാഴ്ചത്തത് അതിൽ എഴതിയിട്ട്. അവസാനം അത് കൂട്ടിയിടും. മാസ അവസാനമാണ് അത് കൂട്ടിയിടുന്നത്. എന്നിട്ട് അത് ബാങ്കിൽ അടക്ക
അത
ആഹ് അതിപ്പോ അത് ബേങ്ക്ലടക്കൽ നിർബന്ധമാണ് ആഹ് മാസം എന്തായാലും അടക്കണം അടച്ചല്ലെങ്കില് പിന്നെ ആഹ്
അതാത് മാസത്തെ അതാത് മാസം കൊണ്ടായിടണോ അത് ഈ സെക്രട്ടറി പ്രസിഡന്റ് ആണോ കൊണ്ടു പോകേണ്ട അതോ എല്ലാ മെമ്പേഴ്സിനും അത് ഇതാണോ?
ല്ല സെക്രട്ടറിയാണ് അത് കൊണ്ടു പോകേണ്ടത് ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമു ട്ട് വരണെങ്കിൽ ഇപ്പൊ എമർജൻസി ആയിട്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കില് വേറെ അംഗങ്ങൾക്കൊക്കെ കൊണ്ടടക്ക ഉം
അങ്ങനെയൊക്കെയാണല്ലേ ഇവിടെ എല്ലാ മെമ്പേഴ്സിനോടും സംസാരിച്ചോക്ക ഏഹ്
ഭക്ഷണൊക്കെ കഴിച്ചോ?
ഓഹ് ഭക്ഷണം കഴിച്ചു
ഓഹ്
ഉം
ഇവിടെ എന്തെങ്കിലും ഈ എനിക്കിങ്ങനെ പൂക്കളോടൊക്കെ ഭയങ്കര താല്പര്യാണ് നിങ്ങളവിടെ എന്തെങ്കിലും പൂക്കൾ എന്തെലുണ്ടോ? കൃഷിയായിട്ടോ അല്ലെങ്കിൽ ഉം
പത്തുമണിന്റെ ചെടില്ലേ
ആഹ്
അത് നമ്മളൊരു പതിനാറ് തരം കളറുണ്ട് അത് നമ്മള് ങ്ങനെ കൊടുക്കലുണ്ട് ഓൺലൈനാ
ആഹ് ആഹ്
ആഹ് പതിനാറ് തരം വരുന്നതിന് മുന്നൂറ് രൂപ വെച്ചിട്ട് ഓരോ ഓരോ കളറ് നാലു വീതം കളർ വെച്ചിട്ട് കൊടുക്കുന്ന്ണ്ട് ആവശ്യക്കാരുണ്ടെങ്കില് പറയണം പത്ത് മണി ഇണ്ട് അതുപോലെ റോസ് അടീനിയം അതുപോൽത്തെ ചെടികൾ പിന്നെ നമ്മളെ പേപ്പർ പോവില്ലേ
ആഹ് കടലാസ്പ്പൂ ആഹ്
അതൊക്കെണ്ട്
ഓഹ് ഇൻക്ക് ഈ റോസ് ഭയങ്കര ഇഷ്ടാണ്
ആഹ് റോസ് നമ്മളേ പലേ കളറുണ്ട് പതിനെട്ട് കള തരം കളറ് ബെഡെയ്ത തൈകളാണ് ബെഡ്ഡിങ്ങിന്റെ
ഓഹ് ഏതാലു ഇക്ക് റോസിന്റെ ഒരു ഇത് വേണേ
റായിട്ട് അയച്ചു കൊടുക്കും
അ ആഹ്
ഇവിട വന്ന് കളക്ട് ചെയണോൽക്ക് അങ്ങനെ കളക്ട് ചെയ്യ
ഉം വീട്ട് വന്നിട്ടിട്ടാണെങ്കിൽ നമുക്ക് കണ്ടാണ്ട് ഇഷ് ഷ്ടള്ളത് എടുക്കാലോ ഉം ആഹ്
ചെയ്യാൻ